ഹലോ ആഹ് ഹലോ എന്തൊക്കെ വർത്താനം സുഖല്ലേ
ആഹ് സുഖം തന്നേണ്
ആഹ് പിന്നെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് കഴിച്ചു ആഹ് ഇപ്പം ചായുട്ക്കാൻ നിക്കാണ്
അതെല്ലേ പിന്നെ മഴക്കണ്ടോ
ആഹ് മഴ ഇപ്പൊ ഇവടെ ഇണ്ടായില്ല കൊറച്ച് അപ്പറത്ത് ഇണ്ടായിന്ന്ന്നാണ് ഞാൻ പോയപ്പോ കണ്ടത്
അതെല്ലെ മഴക്കെ ഇണ്ടായിപ്പോ മഴ ആവോണ്ട് കൊറച്ച് സ്വസ്ഥതണ്ട് നമ്മള് ചൂട് സഹിച്ചിരുന്നത് നിങ്ങള് അറിയില്ലേ നമ്മക്ക് എ ത്ര ചൂട് താങ്ങാനാവാത്തെ ഒര് രണ്ട് മൂന്ന് മാസം ഭയങ്കര ചൂടായിരിന്ന്ല്ലേ നിങ്ങളാടെ ചൂടുണ്ടാരുന്നില്ലേ
ചൂട്ണ്ടായിരുന്നോന്നൊ ഞങ്ങൾ പാലക്കാട് ജില്ലേക്കൂടെ ആണല്ലോ നിങ്ങളും പാലക്കാട് ജില്ലയായിരിക്കും ഞങ്ങളും പാലക്കാട് ജില്ലായതുകൊണ്ട് ഞങ്ങൾ ഏഹ് പാലക്കാട് ജില്ലാ പറ്ഞ്ഞ ഒരു ഉയര ത്തുള്ള ജില്ലയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നാപ്പത് നാപ്പത്തിമൂന്ന് ഡിഗ്രിയിലാണ് ഞങ്ങക്ക് ചൂട് കിട്ട്ന്നത് അന്ന് ഏഹ് ഈ കെ എസ് ഇ ബി ക്കാരന്ക്ക് കെ സി ഇ ബിക്കാര്ന് പറഞ്ഞീര്ന്നു കറന്റ് ഒന്ന് കണ്ടട്രോളെയ്യണന്ന് കാരണം എല്ലാ വീട്ടിലും ഏ സി ഇടാ ഈ ഫേന് എല്ലാ ഇരുവത്ത്നാല് മണിക്കൂറും ഫേന് ഇങ്ങനെ കറങ്ങാണല്ലോ അപ്പൊ ആ ചൂ ഏഹ് ചൂട്ന്റെ ഇതുകൊണ്ടാണ് പിന്നെ വീട്ന്ന് പൊറത്ത്ക്കറങ്ങാൻ പറ്റില്ല അങ്ങനെ കള് കളിക്കാൻ പോവാൻ പറ്റില്ല അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ ചൂട് കാ ചൂട് ഏ സി ഈ ഇപ്പൊ ഈ മഴ വന്ന്ട്ടാണ് ഇപ്പൊ കൊറച്ചൊന്ന് ആശ്വാസായത് ഈ ചൂടിന് ചൂട് അള്ളാ പറയാൻ പറ്റൂല്ല അ മ്മാതിരി ചൂടേര്ന്നു
അതെ അത് നിങ്ങൾ പറ്ഞ്ഞെ ശരിയാണ് നിങ്ങൾ പറ്ഞ്ഞ മാതിരിതന്നെ ഈ വോൾട്ടേജ് എന്റെ ദൈവമേ എന്താ എന്റെ വീട്ടില് എന്താ എന്താന്ന് വെച്ചാല് വോൾ ട്ടേജേല്ല അല്ലെങ്കിലെ വോൾട്ടേജ്ല്ല അത് കൂടി ചൂട് കാലത്ത് ഞങ്ങള അടുത്ത് ഇല്ലോലക്ക എ സി ഇടും അപ്പൊ ഞങ്ങക്ക് തീ രെ വോൾട്ടേജ് കിട്ടില്ല വോൾട്ടേജ് കിട്ടില്ല അത് മാത്രല്ല ആകെ ഒരു ഫേനിന്റെ സ്വസ്ഥത കൊണ്ടാണ് ഞങ്ങള് ഇരിക്കണത് അപ്പൊ ഈ ഫേനും കൂടി എന്താ വോൾട്ടേജ് ഇല്ലാതെ കറങ്ങാ ചൂട് കാറ്റാണ് അല്ലെങ്കില് അത് കൂടി ഇത് കറങ്ങാതെ ഇരുന്നാല് ഞങ്ങള് അടുത്തുള്ളോരെ പിരാവ് അടക്കം ചെയ്തിരുന്നു കാരണം എന്താന്ന് വച്ചാ ഓല് എ സി ഇട്ടിട്ട് ഞങ്ങ് ക്ക് തീരെ ഓൾട്ടേജ് കിട്ടുന്നില്ല എന്താന്ന്‌ വച്ച അല്ലെങ്കില് ഞങ്ങള അവിടെ ഒരു ഓൾട്ടേജ് കിട്ടാത്തൊരു ഒരു കാട്ടുമുക്കാണ് ഞങ്ങളെ വീട് അപ്പോ ഒര് വോൾട്ടേജ് ഇല്ലാത്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചൂടൊക്കെ സഹിക്കാതെ നിങ്ങള് പറഞ്ഞ മാതിരി തന്നെ കളിക്കാനൊന്നും പറ്റിയിരുന്നില്ല പിന്നെ ഇസ്കൂളൊക്കെ എടക്കെടക്ക് ലീവ് വന്നിരിന്നില്ലേ ചൂടായിട്ട്
ആഹ് ലീവ് വന്നീരുന്നു കൊറച്ച് ദിവസക്കെ ലീവ് കിട്ടി മദ്റസ ആണ് അതിനെക്കാട്ടിലും ഒന്നും കൂടി ലീവ് കി ട്ടിയത് ഏഹ് പിന്നെ ഉം പറയുമ്പോ ഞങ്ങളവിടെ എ സി ഉണ്ടായിരുന്നു പക്ഷെ എ സി ക്ക് കംപ്രസ്സർ പറയണ ഒരു സാധനൊണ്ട് ഈ കംപ്രസറില് വോൾട്ടേജ് ഇൺ എടയിലുള്ള കംമ്പ്രസർ ഓണ് ആവുക കംപ്രസർ ഓൺ ആയെ ഒള്ളൂ എ സി കറങ്ങ അപ്പ ഈ അയിനും വോൾട്ടേജ് വേണ്ടേ എല്ലാരും നേർത്തെ തന്നെ എ സി ഇട്ടേക്കുന്ന് നാല് മണിയായാൽ എല്ലാരും എ സി ഇടല് നടത്തും അപ്പൊ ഞങ്ങൾക്ക് എ സി എ സി ഇണ്ടായിട്ട് എന്താ കാര്യം അത് ഇടാൻ പറ്റണ്ടേ എന്നിട്ട് ഇടാനും പറ്റാതെ വോൾട്ടേജ് കാരണം വോൾട്ടേജ് ഇല്ലാത്തത് കാരണം എന്നിട്ട് ഞങ്ങള് എ സി ഇടാതെ ഫാനും കറങ്ങി ഫാനാണെങ്കിൽ വോൾട്ടേജ് ഇല്ലാത്തോണ്ട് കറങ്ങണ കാണണം അല്ലേലെ അതിന്റെ കപ്പാസിറ്ററ് പോയി പതുക്കേണ് കറങ്ങണെ പിന്നെ അയാ അയിക്കൂടി ഈ വോൾട്ടേജും കൂടി ഇല്ലാതിരുന്ന ഓലേ ഒന്നിലിട്ട മായിരിയാ ഫാന് കറങ്ങ അഞ്ചിലാണെങ്കില എത്രേല് ആണെങ്കിലും ഒന്നിലിട്ട മാരിലൊ കറങ്ങാ അതാണ് അവസ്ഥ അത്രക്കും ചൂട് നമുക്ക് സഹിക്കാനും കഴിയില്ല ഒന്ന് പൊറത്ത്ക്കെറ അത് അത്രയും പറ്റൂല അങ്ങനൊരു സ് ആഹ് കാലാവസ്ഥ ഉണ്ടായിരുന്നല്ലേ ഈ കേരളത്തില് അത് ആലോയ്ക്കുമ്പോ ആലോയ് ക്കാന്ന് വെച്ചാ അങ്ങനെ ഒരിതാണ്
അതെ അത് താങ്കള് പറഞ്ഞത് ശരിയാണ് എന്താന്ന് വെച്ചാല് ആഹ് അപ്പൊ എ സി യുള്ളോർക്കും ഇതന്നെ അവസ്ഥല്ലേ വോൾട്ടേജ്ന്ന് പറഞ്ഞ സാധനം എവി ടേം ഇല്ല എന്താന്ന് അറിയില്ല ചെലപ്പോ ഈ ചൂട് കാലത്ത് എല്ലാരും പാടെ ഒപ്പം ഇടുമ്പൊള് ആക്കറീ ഈ വോൾട്ടേജ് ഇല്ലാത്തെ എത്ര ഇൻവേട്ടറ് ഇള്ളതും എവിടെ ഒണ്ടെങ്കിലും നമ്മള് എന്താ ഈ മഴ പെയ്തിട്ടില്ലെങ്കി നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഈ ചൂട് കൂടുതലായാലും ബുദ്ധിമുട്ടാണ് ക്ഷെ മഴ ഇല്ലെങ്കി നമുക്ക് വെള്ളം ഉണ്ടാവില്ല പിന്നെ കൂടുതൽ പേരും അനുഭവിച്ചൊരു പ്രശ്നാണ് വെള്ളട്ടോ ഞങ്ങളെ വീട്ടില് പിന്നെ വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ട് ഇക്കുറി ഇണ്ടായിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഞങ്ങളെ വള്ളം വറ്റി വറ്റി കെണറിത്തെ ഞങ്ങക്ക് കൊയൽ കെണറല്ലാ സാധാ കെണറാണ് എന്നിട്ട് എന്ത് ചെയ്തു വെച്ചാല് ഞങ്ങള് അടുത്ത വീട്ടില് കൊയൽ കെണറാണ് അവിടുന്ന് വെള്ളം മുക്കണ്ടേന്ന് ഈ വെള്ളം ഇല്ലെങ്കി അറിയാലോ ഈ ചൂട് കാലത്ത് വെള്ളം ഇല്ലെങ്കി നമുക്ക് കുടിക്കാനും കുളിക്കാനൊക്കെ അത്യാവശ്യത്തിന് എത്ര വെള്ളം വേണം ഞങ്ങളെ വീ ട്ടിലക്ക അഞ്ചു പേര്ണ്ട് അവർക്കൊക്ക ആവശ്യായ വെള്ളം വേണം ചൂടു കാലത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാന് ഏഹ് നല്ല അനുഭവിച്ചതാണ് ക്ഷേ ഇക്കുറി ഞാൻ കേട്ടിട്ടുണ്ട് ചെലവടത്തൊക്കെ കെണറ് വറ്റീന്നൊക്കെ പക്ഷെ ഞങ്ങളത് ഇക്കുറി വറ്റിയിട്ടില്ല പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ചൂട് സഹിക്കാൻ പറ്റാത്തൊരു ചൂടായിരുന്നു നിങ്ങളെ വെള്ളമൊക്കെ വറ്റീന്നോ
ഞങ്ങ ആഹ് ഞങ്ങക്ക് സാ സാദാ കെണറന്നേണ് കുഴൽ കിണറോന്നൊല്ല. ഞങ്ങൾത് എല്ലാ കൊല്ലം ഞങ്ങൾത് വറ്റും. ഈ ചൂട് കാരണം ഞങളെ വ ള്ളം വറ്റും ന്നിട്ട് ഞങ്ങള് എന്താ ചിയ്യല് വെച്ചാല് കൊർച്ച് മോട്ട്ർടും അപ്പളക്ക് അടി കാണും അപ്പൊ പിന്നിം നിർത്തും. പിന്നെ നാല് മണ്യായ മോട്ടർടും പിന്നെ ഞങ്ങള് അപ്പർത്തെ കണർല് പോയി ഏ വള്ളം കോരിടക്കലാണ്. അപ്പർത്ത് അപ്പർത്ത് പിന്നെ അങ്ങനെ ഷാ ഞങ്ങളെ പേരെന്റെ നേരെ അപ്പർത്ത് ഷാമണ്ടാവൽല്ല അതെന്താന്നറില്ലാ. ഞങ്ങള് കെണർല് മാത്രം വറ്റും. പിന്നെ അപ്പ ഞങ്ങളപ്പർത്ത്ക്ക് പോയിട്ട് വള്ളട്ക്കും ഞങ്ങളെ ആവശ്യത്തിനായ ന്നിട്ട് ഞങ്ങള് നല്ലോണങ്ങ്ട്ട് തിരുമ്പും വാണല്ലോ തിന്റെ എടീല് അപ്പൊ തിരുമ്പും ചെയ്താല് പിന്നെ ആകെ പ്രശ്നവും. വള്ളല്ലാത്ത പ്രശ്നം നേരെ ഒന്ന് ഏ വള്ളംങ്ങോട്ട് ഉപയോഗിക്കാൻ പറ്റും വള്ളം ഉപയോഗിക്കാപറ്റൂല അങ്ങനോരഅവസ്ഥെയാകും. കാരണം ഞങ്ങളെ കണറ് എല്ലാ കൊല്ലൊം വറ്റും ഞങ്ങള് ആ അതാണ് കാട്ടല്. പക്ഷെ ഞങ്ങളെ പ്പ്ർത്തും പ്പ്ർത്തും അപ്പർത്തും പ്പ്ർത്തും എന്താന്നാവോ എത് ആം കെണറ് വറ്റലില്ല. കാരണം എന്താന്ന് ഞങ്ങക്ക് പ്പളും കിട്ടീട്ടില്ല പിന്നെ ഞങ്ങളെ പേര ഒന്ന് കുന്നത്താണ് അതൊണ്ടാണോ അറീല ഞങ്ക്ക് അങ്ങനെ വള്ളംട്ക്കലില്ല വള്ളം കിട്ടലില്ല ഞങ്ങളെ പെരീല് അഞ്ചു പേര്ണ്ട്. പക്ഷെ ഞങളെ ഉപ്പ ജോലിക്ക് പോകും പിന്നെ ന്റെ കാക്കു ദർ സിലാണ് അങ്ങനെ കൊറെ പ്രശ്നണ്ട്. ഞങ്ങൾ മൂന്നാളൊള്ളുണ്ടാവും പക്ഷെ ഞങ്ങക്കും കൂടി ട്ക്കാ തെകയാത്ത വെള്ളായിരിക്കും. അങ്ങനേണ് ഞങ്ങള് കി ണ വറ്റീന്ന് കണർല് വറ്റീന്നർഞ്ഞ ഒരു തുള്ളി വെള്ളല്ല. അങ്ങനൊരവസ്ഥ വന്നി നീ ക്കൊല്ലം തുള്ളി വളളല്ല. അങ്ങനെല്ലാണ്ടായിറ്റില്ല. പിന്നെ ഞങ്ങക്ക് അ് കോരിട്ക്കാം പറ്റില്ല കോരിട്ക്ക്ണ ആ സാധനം ഞങ്ങൾക്കില്ല. അതും പ്രശ്നായിരുന്നു അതോട്ടാണ് ഞങ്ങളൊര പ്പർത്ത്ക്ക് പോണേ. മുക്കിടുക്കാല്ല വള്ളണ്ടാവും പക്ഷെ മോട്ടർന്ന് മോട്ടർ വൽച്ച് ണില്ല അങ്ങനായിരുന്നു. പിന്ന ന്നെ ഈ മോട്ടർ ങ്ങനെ ട്ടേച്ചാലും പ്രശ്നാണല്ലോ. ഇമോട്ടർ കത്തി പിന്നെ ആദ്യ അയിന് പൈസണ്ടാക്കണം ് അപ്പൊ ഈ വെള്ളോല്ലാതെ ഞങ്ങ്ക്ക് മുക്കാനും പറ്റ റ്റി ല്ല അപ്പൊ ഞങളപ്പർത്ത്ക്ക് പോകുന്ന് ന്നിട്ട് ഓല് പിന്നെ നല്ലോം സഹായിക്ക്ണ ആൾക്കാരാണ് അയൽവാസ്യാള്. അപ്പൊ പിന്നെ ഓലെ സഹായിക്കും. ഞങ്ങള ങ്ങനെ അങ്ങനെയാണ് ഞങ്ങള് ഈ വേനൽക്കാലം വള്ളം ഉപയോച്ചിരുന്നത്.
അതെലെ ഭയങ്കര ബുദ്ധിമുട്ടാണീചൂട് കാൽത്ത്. പിന്നെ അതൊല്ല നമ്മളെ ചൂടൊന്നും ഒന്നോല്ലാന്നാ പറേണേ കാരണം നിങ്ങളിപ്പോ പറഞ്ഞമാതിരി ഞങ്ങളെ വള്ളം ചെൽപ്പോ വറ്റാത്തതെന്തൊണ്ടാന്ന് ഞങ്ങള് മുന്നിലന്നെ പാടൺട്ടോ കാടു മു ക്കാച്ചെങ്കിലും പാടാണ ഈ പാടത്ത് എന്താന്ന് വെച്ചാല് നല്ല വെള്ളം ഒണ്ടാവൂല്ലൊ അപ്പൊ നമ്മക്ക് ഭൂമീല് വെള്ളം ലഭിക്ക്മ്പോ അത് കൂടുതലായിട്ട് നമ്മക്ക് കിട്ട് ട്ടും അത്വോല്ലാ. പിന്നെ ഈ പാടല്ലോട്ത്തൊക്കെ ഈ തോടൊക്കെണ്ടാവോണ്ട് അവടന്നും കിട് അത്പോലെ ഭൂമിക്ക് വെള്ളം ലഭിക്ക്മ്പോ ആക്ക്ണ് കെണറല്ല് കൂടി നമ്മക്ക് ലഭിക്കുന്നുണ്ട് അതൊ ണ്ടാക്കാണം നിങ്ങള് പറഞ്ഞാ മാരി നിങ്ങളോട് കുന്നായത് കൊണ്ടായി ക്കും പാറേ വെള്ളൊന്നല്ലാതെ ഭൂമി ആകെ വറ്റി വരണ്ടോയിരിക്കും പിന്നെ അതൊല്ലാ നമ്മടെ ചൂടേന്നും അ എന്നാണ് പറയുന്നു കാരണം എന്റെ താത്താന്റെ ് നാത്തൂന് ഒര് ദിവസം കല്യാണം പറയാ വന്നു. എവടെ വെച്ചാ ഓലേ ഒലേ വിട് ഇതേ മാരി ഞമ്മള് ഇത് ഇപ്പോ പാലക്കാടിന്റെ ഒര് മുക്കിലാരുന്നു ഒലത് പാലക്കാട് ആണ് വീട് അപ്പൊ അവര് കല്യാണം പറയാൻ വേണ്ടിട്ട് വീട്ടിലേക്ക് വന്നു അപ്പൊ അവര് പറയാ എന്താ നല്ല തണുപ്പാണ് ഇവടെന്ന് അപ്പൊ ഞങ്ങള് അന്തം വി ട്ടും ഞങ്ങക്ക് ചൂടാണല്ലോ ഇവർക്ക് ഇപ്പേ എന്ന് തണുപ്പ് എന്ന് പറയ്ന്നേ അപ്പൊ അവര് പറയാ യെ പാലക്കാട് യെ ഇതൊന്നും അല്ലാ ബയങ്കര ചൂടാണ് എന്താന്ന് വെച്ചാല് അത്രക്കും ചൂടാണ് എത്ര ഡിഗ്രിയാന്ന് പറയാന്നേ പറ്റൂല്ലാ മുപ്പത് നാപ്പാത് ഡിഗ്രി ഇണ്ടാവും നമ്മളേ അവട്ത്തെ ചൂടൊന്നും ഒന്നും അല്ലാ അവർക്ക് ഞങ്ങളെ വീട്ട ല് വന്നപ്പോ പറയാ സുഖാണ് ഇവടെ ഇവടെ ഫേനൊന്നും ആവിശ്യല്ലാ സുഖമായിരിക്ക്യാന്ന് പറയാം അപ്പം അത്രയ്ക്കും ബുദ്ധിമു ട്ട് ഇല്ലലും ഒണ്ടട്ടോ ഞമ്മളെക്കായി ബുദ്ധിമുട്ടില്ലലും ഒണ്ട്
ണ്ട് പിന്നെ ഞമ്മള് ഇനിയിപ്പോ ഈ പാലക്കാട്ടില് മുപ്പത് ഡിഗ്രി ആണേല്ലോ ഞമ്മള് ഈ ആഹ് സൗദി അറേബ്യയില് അവടെയൊക്കെ നോക്ക്യകയാണെങ്കി അയമ്പത് നാല്പ്പത്തിഏ ഒമ്പത് അങ്ങനൊക്കെ ഡിഗ്രി ആണ് യെ അത്രക്കും ഡിഗ്രി ആണ് യെ ആഹ് ചൂടാണ് ഇല്ലത് അപ്പൊ അവ അവരടെ അവസ്ഥ ആലോചിക്ക്മ്പോ ഞമ്മാക്കും കഷ് ടാണ് കാരണം ഞമ്മടെ ഇവട്ത്തെ പല ആക്കാരും ഇണ്ടല്ലോ വിദേശത്ത് പോയി ജോലി ചെയ്യ്ന്നാവര് അവര് അവർക്ക് ഇപ്പോഴും ചൂടാണ് പല അവടെ ഇപ്പോഴും ചൂടാണ് അവടെ മഴ വന്നാലും പ്രശ്നാണ് ചൂട് വന്നാലും പ്രശ്നമാണ് മഴ വന്നാ അവടെ വെള്ളപ്പൊക്കം ഒണ്ടാവും ചൂട് വന്നാല് അവടെ
ഭയങ്കര ചൂടാക്കാരേ ഞമ്മള് ഈ റോട്ടിലൊക്കെ വെള്ളം അണ്ട് ഒഴിച്ചാ അവി ആയി പോകും അമ്മാതിരി പ്പാത്തി ചട്ടിയൊക്കെ വെച്ചാമാതിരി ആഹ് ഒര് ഇതാക്കാരാ അവടെ അത്രയ്ക്കും ചൂട് പറഞ്ഞാൽ അപ്പം ഇവടത്തെ ചൂടൊന്നും ഒന്നും അല്ല എന്നാല് നമ്മള് ഇങ്ങനെ യെ പറയാനേ മാത്രം അവിടെത്തോളും അവിടെതോൽക്കാണെങ്കിൽ ഒന്നും പറയാനും പറ്റൂല അങ്ങനെത്തെ ഒരു അവസ്ഥയെകാരം അതാണ് ഇപ്പം ഇവടെ ഇണ്ടായിന്നത്
അതെ നിങ്ങൾള്പറഞ്ഞാ മാരിതന്നെ എന്റെ അലിയാക്കാ സൗദിലാണ് അപ്പൊ ഇ ഇപ്പോളോക്കെ അവക്ക് നമ്മക്ക് ഇപ്പോ മഴയാണ് അവർക്ക് ഭയങ്കര ചൂടാണ് വിളിക്കുമ്പോ ഇങ്ങനെ താത്താനോട് പറയണേ കേക്കാം ഇവടെ ഭയങ്കര ചൂടാണ് ഞമ്മക്ക് തണ്പ്പ് ഇണ്ടാവ്മ്പോ നമ്മളെ ചൂടൊന്നും ഒ നിങ്ങള് പറഞ്ഞാ മാരി സൗദിയിലൊക്കെ എന്താ ചൂട് കരുതിട്ട ഓരോ എന്താ വേനൽ വേനൽക്കാലം ഒന്നും ഒന്നു അല്ല നമ്മളത് അവര് അവർക്ക് ഇപ്പോ രാത്രി എന്താ ഞമ്മള് ചെയ്യാണ മാതിരി തന്നെ ഒര് ഫനിന്റെ കാറ്റ് ഇണ്ടാവും അല്ലാതെ ഇപ്പേ എന്താ അവർക്ക് എ ത് ഇണ്ടാവും പക്ഷെ അങ്ങനെയാല്ല ഈ പൊറത്തൊക്കെ എറങ്ങ്മ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്കും
ആഹ് താങ്കള് പറഞ്ഞതു ശെരിയാണ് അവർക്ക് അവര് ഈ സ്വന്തം പേരയാണെങ്കി കൊഴപ്പില്ല്യാ അവർക്ക് സ്വന്തം പേരണങ്കിൽ കൊഴപ്പില്ല അവരിതാണല്ലോ റൂം എടുത്തിട്ടാണല്ലോ അപ്പൊ അയില് എ സി ഇല്ല റൂ ആന്നെങ്കിൽ ഇപ്പ അതിന് പൈസ കൊടുക്കണം അപ്പൊ അവര് ഏറ്റവും കുറഞ്ഞ റൂമിൽ അല്ലെ തന്നെ അവർക്ക് കായല്ലാതെ അങ്ങനെയൊക്കെ പ്രശ്നമായിട്ടാ ആ കാരം എന്നിട്ട് അങ്ങനെ എ സി ഇല്ലാത്ത റൂം എ സിയ ഒന്നും ഇല്ലാത്ത റൂം ആയിരിക്കുമല്ലോ
അതെ താങ്ക നീ പറഞ്ഞത് ഭയങ്കര ശരിയാണ് എന്തായാലും കൂടുതൽ പറയണ്ടതിനെ കുറിച്ച് ഇനി നമക്ക് പിന്നീടൊക്കെ ഇടക്കിടക്ക് വിളി അപ്പൊ നമുക്ക് സംസാരിക്കട്ടോ എന്നാൽ ശരി
ആ എന്നാ ശരി